ഹലോ ഹലോ
ഹലോ ക്ലിയ ക്ലിയറാകുന്നുണ്ടോ
ഹലോ
ഹലോ ക്ലിയറാവുന്നുണ്ടോ ആ ഓക്കെ എന്താണ് ഭക്ഷണം കഴിച്ചൊ
ആ ഭക്ഷണം കഴിച്ച്. അവിടെല്ലാരും ഭക്ഷണം കഴിച്ചോ നോമ്പുണ്ടായിരുന്നോ
ആ നോമ്പുണ്ടായിരുന്നു
ആ എന്തായിരുന്നു ഫുഡുംകാര്യങ്ങളൊക്കെ
ഫുഡ് സാധാ ഫുഡെന്നായിരുന്നു അന്ന് ഉണ്ണികളൊക്കെണ്ടല്ലോ ഇവിടെ എക്ക് രണ്ടുണ്ണി ഇണ്ട്
ആ
നാത്തൂന്ക്ക് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഉപ്പ നോമ്പെടുത്തിട്ടില്ല അപ്പൊ അവർക്കുള്ള ഭക്ഷണൊക്കെ രാവിലെമുതലേ എല്ലാരുണ്ട്
എന്താന്നിണ്ടാക്കിയെ
സ്പെഷ്യലായിട്ട്ങ്ങനെ സ്നാക്സ് മാത്രെണ്ടാക്കിയുള്ളൂ മുട്ടബജി മാത്രം
ആ മറ്റേ പത്തിരിയും കോഴിക്കറിയും
ഏയ് അങ്ങനെ കടിയൊന്നുണ്ടാക്കില്ല ഉം ചോറെന്നെ കഴിക്കാ ആ ആ
ആ ഇവിടെ പത്തിരി കോഴിക്കറിയൊക്കെ
അത്ശെരി വീട്ടിലാരൊക്ക്ണ്ട്
ഇവിടെ ഹസ്ബന്റ് രണ്ട് നാത്തൂമ്മാര് ഒരെളേച്ചാന് ഉമ്മ ഉപ്പ
ആയ് ശരി ഉണ്ണികളുണ്ടോ
ഇല്ലല്ല
ഉം എന്താ ചെയ്യ്ണ് വർക്ക് ചെയ്യാണോ
ഞാൻ ഇവിടെ മദ്രസ്സയില് ടീച്ചറായിട്ട് വർക്കെയ്യാ
ആയ് ശരി ആ-ആ ഏതാ ക്ലാസ്
ഞാന് നാല്
ഏതായിരുന്നു
പലാ ക്ലാസുകൾ ഉണ്ട്
ഒക്കെ എടക്ക് റേഞ്ച് പോണ പോലെ തോന്നുന്നുണ്ട്
അതെ പ ക്ഷെ ഇപ്പൊ കേൾക്കണ്ടോ അവിടെ മഴ ണ്ടോ ഇപ്പോ
ഇവിടെ മഴപ്പപെയ്യണില്ല എന്താ അവിടെ പെയ്യുന്നുണ്ടോ
ആ ഇവിടെ നല്ല മഴായിരുന്നു നിക്കും പിന്നെ പെയ്യും ഉം വൈകുന്നേരഒക്കെ നല്ല മഴായിരുന്നു
അയ് ശരി എന്ത് പത്തിരി ഇങ്ങനെ ചിക്കൻ കറി ഇങ്ങനെ എന്ത് ഫ്രൈ ചെയ്തിട്ട്
ആ അല്ല നമ്മള് തേങ്ങരച്ചിട്ട്
ഏ ശെരിയാ ഇയാള ഉണ്ടാക്കി
അല്ല നമുക്ക് ഇവിടെ അത്താഴത്തിന് ആള് വരും
ആ ശരിയാ ആ
അങ്ങനെ ആ അവര് അവര് അവർക്കുള്ളതും കൊടുക്കും നമ്മള് ആഹ് ഇല്ല ദിവസഒത്തിരിണ്ടാക്കാനും ക്കെ അവരെ വിള്ക്കും കൂട്ട അവർ അവർക്കും കൊടുക്കും
ഉം ഉം
മക്കളൊക്കെ എന്ത് ചെയ്യണ് പഠി
മക്കളതാ ഒരാള് ഇത് ന്റെ പിന്നാലെ നടക്കണ്ട് ഒരാള് അവിടെ ഇരുന്ന് റ്റിവി കാണുന്നുണ്ട് കയിച്ചോ
മക്കള്ള
രണ്ടാള്
ആഹ് വലുത് എന്താ പഠിക്ക എന്തിന്
ഏഹ് എന്താണ് കേട്ടില്ല
വല്യ മോളെന്തിനാ ഇപ്പൊ മോളാണോ മോനാണോ
ആഹ് മൂത്തത് മോളാണ് രണ്ടാമത്തെ മോനാണ്
ആഹ് എന്തിനാ പഠിക്കണെ
മൂത്താള് രണ്ടാക്ലാസ്സില് രണ്ടാമത്തള് എൽ കെ ജില് മൂത്തൾക്ക് ഏഴുവയസ്സ്
ആഹ് ആഹ്
ഉം
ങ്ങളെന്തെലും ചെയ്യണ്ടോ
ഞാന് എ ടീച്ചിങ് ഫീൽഡാണ് പക്ഷെ വേക്കൻസി ഒന്നുംഇല്ലാത്ത കാർണം ഇങ്ങനെ ഇരിക്ക
അതെയതെ എന്തേന് ചെയ്തിരുന്ന എന്താ പഠിച്ചിരുന്ന
ഞാൻ പ്ലസറ്റു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി അത് കഴിഞ് സെക്കൻഡ് ബേബി ഒക്കെ ആയേന്റെ ശേഷആണ് പ്രീ പ്രൈമറി ടി ടി സി ചെയ്തെ ആഹ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പോക്കണിഗ്ലീഷിന്റെ ട്രെയിനിങ് കോഴ്സ് ചെയ്ത്
ആഹ് ആഹ്. എന്ത് വെക്കേഷന് ക്കെ എങ്ങനെണ്ടാര്ന്ന് എങ്ങടേങ്കിലും പോയിരുന്നോ ടൂറും കാര്യങ്ങളൊക്കെ
ആഹ് വെക്കേഷൻ ഏഹ് ഫാമിലിയായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കൊടൈക്കനായിൽ പോയിട്ടുണ്ടായിരുന്നു.
ആഹ്
ഉം. എഹെങ്ങനണ്ടായിരുന്നു ഇങ്ങളത്?
ആഹ് നമ്മള് പെരുന്നാക്കൊന്നും അങ്ങനെങ്ങടും പോയിട്ടൊന്നുല്ല നമ്മളെ കുടുംബത്തിലൂടെ അങ്ങനെ പോയിട്ട്, മ മദ്രസ ഉള്ളതോണ്ട് അങ്ങനെ ലീവ്ട്ത്ത് പോകാൻ പറ്റീറ്റ്ണ്ടായിര്ന്ന്ല. നമുക്ക് നോമ്പിന്റെ മുന്നല് പ്പ കൊറെ ലീവ് തരും. പിന്നെ പെരുന്നാക്കാകെ ഒന്നേ രണ്ട് ദിവസേ ലീവ് കിട്ടുള്ളൂ.
ആഹ് പിന്നെ മദ്രസള്ള കാരണം സ്വന്തം വീട്ടിക്ക് പോവാൻ പറ്റൂല.
ആഹ് സ്വന്തം വീട്ട്ക് അഹ് എട് തെന്നേണ്. നമുക്ക് പോയി പോരൊക്കെ ചെയ്യാ. ഉം നിക്കാൻ പോയാലും പിന്നെ രാവിലെ മദ്രസന്റെ ടൈമ് ആഹ് മദ്രസൻ്റെ ടൈമാവുമ്പ മ്മക്ക് ഇങ്ങട് വരും ചെയ്യാ. ഏഴ് മണിക്ക് തൊടങ്ങൊള്ളു. അപ്പൊ പിന്നെ അയിന്റെ ഉള്ളില് വത്തിയാലും മതി.
ഉം അപ്പൊ ഡെയിലി സ്കൂള് ഇല്ലാത്ത കാരണായിരിക്കും അന്ന് വ സ്‌കൂൾമായി കാരണം ഏഴ് മണിക്കാ
അല്ലല്ല ഡെയ്‌ലി ഏഴ് മണി മുതൽ എട്ട് മണിവരെ.
ആഹ് ഒരു മണിക്കൂറൊള്ളൂ മദ്രസാ. ഇവടൊക്കെ ആറരക്ക് തൊട്ങ്ങും. ആറര മുതല് എട്ട് മണി വരെ.
ആഹ് ആഹ്. ഇവടേഴ്മണി മുതൽ എട്ടര വരെ.
ആശര്യ ഓരോ സൈഡിനും വഓരോതല്ലേ
ഹ ആഹ അവിടെന്നെയ ഏ
എന്ത്ാ ചെയ്യണ വർക്ക് ചെയ്യണ്ടോ
ആഹ് ഞാൻ തന്നെ മദ്രസയില് പഠിപ്പിച്ചിണ്ട് വേറന്നാ അങ്ങനെ വേറെൊന്നും ചെയ്തിട്ടില്ല കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിരുന്നു പിന്നെ അതിന് ഇങ്ങനെ നോക്കിയിരുന്നു രപും കാര്യങ്ങ പക്ഷെ നമുക്ക് പ്ലേസ്മെന്റ് ഒക്കെ ലോങ് കിട്ടണ
ആഹജ മാരേജ് കഴിഞ്ഞിട്ട് എത്രായി ആ ഓക്കെ എന്താണ് ഹാപ്പില്ലേ കൊഴപ്പൊന്നുമല്ലല്ലോ
ആഹ
ആഹ
എട്ടണ
പിന്നെന്താണ് വിശേഷം
പി വീട്ടില് ആഹമുക്കൊ പോയി ബും ഹസ്ബൻഡ് സ്കൂളിൽ നിന്ന് ബുക്കൊക്കെ അങ്ങനെ കൊടുന്നരു പിന്നെ അങ്ങനൊക്കെ വായിക്കും അക്കൗണ്ട് എന്താ അവര് പഠിച്ച സ്കൂളിൽ തന്നെ അക്കൗണ്ട് എന്ത കിട്ട
അ് ശരിയാ ആഹ് ആഹ് ആഹ ആഹ
അപ്പൊ അവരെങ്ങനെ കൊടുന്ന് വരുമ്പോ അങ്ങനെ വായിക്കും നിങ്ങെന്താ വായിക്കാൻ ഇഷ്ടാണോ
ഉ വായിക്കക്ക്െ ഭയങ്കര ഇഷ്ട കിക്കാനൊക്കെ എനി ഭയങ്കര ഇഷ്ട പക്ഷെ എനിക്കൊരു ഒരു പിടിത്തം കിട്ടണ ബുക്ക് മാത്രേ ആയിക്കോള്ളൂ ഞാൻ ലൈബ്രറിൽന്ന് കഴിഞ്ഞഞ് അതില് കൊടുന്ന പക്ഷേ ബുക്ക്ക്കതുവരെ കൊണ്ട ഞാൻ എന്താ വിചാരിക്കത് കൊണ്ട കൊടുക്കണം പക്ഷെ അത് മറക്കണേ കൊണ്ട് കൊടുക്കാൻ മ മറന്നു പോവയാണ് പിന്നെ താത്തൊക്ക്െ വിളിക്കുക ചെയ്യ ല്ല
ആഹ ആഹ ഉ നക്കാക്കോ ആയിക്കല്ലേ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഹോബി അങ്ങ എന്തലുണ്ടോ അങ്ങ ടൈലറിങ് അങ്ങനൊക്കെ ചെയ്യോ
ടൈലറിങ്ങ് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയാൽ അതിങ്ങനെ അളവെടുത്ത് അട അതൊന്നും എനക്ക്റിഞ്ഞൂടാ
ആഹ ആഹ ഫിലിംസ് അങ്ങനെയൊക്കെ കാണോ
ഫിലിംസ് ഒക്കെ കാണും നന്നായി കാണുമ ഇഷ്ടക്കെ ഫോണില ടി വിയിലക്കെ ടി വിനെക്കാും ഇഷ്ട ഫോണൽ കാണുന്നതാണ്
ആ ആഹ പോകലണ്ടോ ഫിലിം കാണാൻ അങ്ങനെ.
ഏയ് ഇത് വരെ ഞാൻ പോഴിടില്ല.
ഉം.
ഇഷ്ടമല്ലാധാരണട്ട ചെറ ഞങ്ങള് ക്ലാസ്സിലക്കെ പഠിക്കുമ്പോക്ക ഭയങ്ക ഇഷ്ടമായിരുന്നു എന്റെ ഫ്രണ്ട്സ ഒക്കെ പോയിട്ട് പിന്നെ മറ്റേ പുലിമുരുകൻ അങ്ങനത്തെങ്ങനത്തെക്കെ ഞാ പുലിമുരുകനൊക്കെ ഉള്ളടൈമിൽ ഞാൻ പ്ലസ ടുആയിരുന്നു
ആഹ ആഹ
പോവാൻ പറയുമ്പൊക്ക് നല്ല ആഗ്രഹിരുന്നു. പോവാനൊക്കെ. പക്ഷെ.
ഏത് ഫിലിംസ് കൂടുതല ഇഷ്ടം മലയാളോ ഹിന്ദിയോ അങ്ങനെയൊക്കെ
അങ്ങനെൊന്നുംല്ല എല്ലാ ഫിലിംസും ഇഷ്ട തന്നെണ്.
ഉ കൂടുതൽ ആരതാ കാണ
എനിക്ക് കോമഡി അങ്ങനത്തെ ഐറ്റവും സ ദി ലീപ് അതില് വെള്ളം ഉണ്ടാവും കുടിച്ചോക്ക് നാശ നോക്കോക്ക് ദിലീപ് അങ്ങനത്തൊകോ ഈ ഫിലിമൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ ഇപ്പോഴത്തെ പണ്ടത്തെ രസം ഇപ്പോഴത്തെ ഫലിമിന് ഇല്ലല്ലോ ദിലീപിന്റെ ആഹ.
ഇപ്പൊ ഫുള് അ എന്താ അടിം, കുത്തും, ഒക്കെള്ള സും കാര്യങ്ങളൊക്കെ
ആഹ്പ്പൊ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോക്കെ പോവാൻ ഭയങ്കര ആഗ്രഹ ആയിരുന്നു പക്ഷെ അന്ന് സമ്മയിച്ചി രുന്നില്ല ഇപ്പൊ ഹസ്ബൻഡറ് കൊണ്ട്പോകൊക്കെ ചെയ്യും പക്ഷെ ഇപ്പൊ എനിക്ക അതിനോടുള്ള താല്പര്യ ഇില്ല
ആ
അങ്ങനെലുണ്ടല്ലോ മൂന്നാം വയസ്സ ആഗ്രഹിച്ചത് മുപ്പതാം വസ്കി
അ പിന്നെ ദിലീപിന്റെ ആണെങ്കെിൽ ശെലീ കുമാറിന്റെ ഒക്കെ ങ്കര രസമല്ല ഫീലിംസൊക്കെ ആയിരുന്നു കോമഡി ആയിട്ടും. കാര്യങ്ങളൊക്കെ. പിന്നെ സലീകുമാർ ഇല്ലല്ലോ പിന്നെ മോനായി ഉ ച ചില മാമൂകോയന്റെ അവര്തൊക്ക ഒ കോമഡി ഫിലിംസും. കാര്യങ്ങളൊക്കെ എന്റെ പഴയ ഫിലിംസ്. ഒക്കെ കാണും.
പഴയതോ?
ഉം
ചിലതൊക്കെ ഞാനിപ്പം വല്ലാണ്ട് ടി വിൽ അങ്ങനെ കാണാരിക്കില്ലേ ഞാനിപ്പ അടുത്തിറങ്ങിയ ചിലി മാത്ര കൊറച്ചായി കണ്ടിട്ടിട്ടോ. ഒരു മാസത്തിലധികമായി ഫിലിമൊക്ക് കണ്ടിട്ട് ആ ഇവിടെ പഴയ കാലത്ത് ടി വി ഉണ്ട്. ന്നാലും അതിലൊെ ഞാൻ കാണും മക്കളൊക്കെ കാർട്ടൂൺണൊക്കെ ഇരുന്ന് കാണും.
ആഹ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടാണോ?
ഉം കുട്ടിയൊക്കാക്ക ഇഷ്ടം ഉം
ഉ എന്തൊക്കെ ഐറ്റം വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുവോ?
ഉ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് അറിയുള്ളൂ മറ്റേ സാധാ മീൻ കറിഒനും ഇതൊന്നുംഞൻ വെച്ച ടേസ്റ്റ് ഇണ്ടാവൂല്ല
ഇന്തല്ലെ യൂട്യൂബിലോക്കിട്ട് അങ്ങനെ ഇണ്ടാക്ക്ണ്ടാവുംലോ
എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്ക അങ്ങനെ?
ഏ എവിടെ ഞാൻ ണ്ടാക്കുന്ന മന്തി കേക്ക് ഉണ്ടാക്കും കുറച്ച് മുന്നേ കേക്ക്ണ്ടാക്കും കൊറച്ചുമുന്നേ കേക്കണ്ട് മക്കളെ ബർത്ത്ഡേക്കെ ഞാ കേക്ക്ണ്ടാക്കിരുന്നു പിന്നെ മന്തിണ്ടാക്കും കപ്സ അങ്ങൻത്തെ അറബിക് ഫുഡക്കെണ്ടാക്കും ബിരിയാണി കൊഴപ്പല്ല
മം കണ്ടകൂലെ വീട്ടില് ചെടികളൊക്കെണ്ടോ ചെടികളൊക്കെ വളർത്താൻ ഇഷ്ടണോ
ആ ഇഷ്ടായിരുന്നു ഞാൻ കുറെ മുന്നേ ഫുള്ള് ചെടിണ്ടേയിരുന്നു പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞാ ഈ ഏരിയൽ വെള്ളത്തിന് ക്ഷാമള്ളത് ഏരിയെ
ആ ആ
പിന്നെ അങ്ങനെ വെയിലായപ്പൊ ഫുള്ള് പോയി നനക്കാണ് നമുക്ക് കുട് ആ ഈ ഭാഗത്തുണ്ട് കെണറെ ണ്ട് പക്ഷെ നല്ല വേനലാകുമ്പോ കിണറൊക്കെ വറ്റിപ്പോകല്ണ്ട്
ഇപ്പം മഴക്കാലത്തൊക്കെന്ത് കുഴപ്പല്ല ആ പുഴകളും തോടുകളൊക്കെള്ള ഏരിയാണോ
ഇല്ല എപ്പൊഴെം തൊടങ്ങൂല്ല പാടങ്ങള്ണ്ട്.
ആഹ
അത് ഞമ്മളെ അപ്പർത്താണ് കൊറച്ചണ്ട് പോണം
ഉം ഉം അപ്പൊ വേനൽക്കാലത്തൊക്കെ വെള്ളത്തിനു ബുദ്ധിമുട്ടണ്ടാവും
ഉം നല്ല ബുദ്ധിമുട്ടാ അപ്പൊ നമ്ക്ക് വെള്ളം നനക്കാനൊക്കെ എല്ലാം അപ്പ കാരണം അങ്ങനെ പോയി
ഉം അപ്പൊ ഞങ്ങള് ങ്ങള് എങ്ങനെ- എന്താ അതിനൊക്കെ കുളിക്കാനും പിന്നെതിരുമ്പാനും അങ്ങനെ ട്ക്കേലും പോവോ
അതില്ല അത് ഇങ്ങനെ ലൈൻ പൈപ്പില് വെള്ളംവരുവെ ആ ആ അങ്ങത്തൊക്കെണ്ട് മ് മ് നിങ്ങള് ത്ത്രായി യ്ചൊലടങ്ങീട്ട്
ആഹ്
ആ പി എ സി ചെയ്യാൻ തൊടങ്ങിയിട്ട് എത്ര ആയി
ഇനി രണ്ട് രണ്ടൊക്കെ ആയി തോന്ന്ണ്ട്
രണ്ട് മാസവോ
ആഹ്
അതുശരി ആഹ് ആഹ് എങ്ങനെ ഇണ്ട് യൂസ് ചെയ്തിട്ട് കൊഴപ്പൊന്നില്ലല്ലോ ഉം നീ എന്നും ഈ ടീംമില് തന്നെയാണോ അരിക്കോളയില് എന്നും ഈ സമയത്ത് തന്നെയാ കൊള് ചെയ്ക
അല്ല ല്ല നമ്മള് ഫ്രീ ആയിരിക്കുമ്പം മാ അഹ് ശരി
അത് ശരി ആ ഞാൻ ടൈം നോക്കിട്ടുണ്ടായിരുനില്ല കട്ട് കട്ട് ചെയ്താലോ ആ ശരി